കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കാണ്ട് നിങ്ങക്ക് കേക്കാണ്ടാ?
ആ ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയാ വിശേഷം?
നല്ല വിശേഷം. എന്താ ഇങ്ങളെ വിശേ
നല്ല വിശേഷം.
എന്താ പരിപാടി?
ഓ പരിപാടി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നൂല്ല നോമ്പൊക്കെയല്ലേ?
ആ നോമ്പുണ്ടായിരുന്നോ?
ഇല്ല ഇല്ല എനിക്ക് നോമ്പില്ല.
ആണോ.
ഉണ്ടോ.
ആ നോമ്പുണ്ട്.
ഏഹ് ഏ ഫുഡ്ഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ?
ആ അതൊക്കെ കഴിഞ്ഞു നേരത്തൊക്കെ കഴിച്ച് വച്ചു ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ.
ഏ ക്ലാസിന് പോകുന്നുണ്ടാ? ആ ശരി എന്തിനാ പഠിക്ക്ണേ?
ഞാന് ഒക്യുപേഷണൽ തെറാപ്പി.
ആ വീട്ടില് മക്കളൊക്കെയില്ലേ?
വീട്ടിലുമ്മ ഉപ്പ ഞാന് അനി അനിയത്തി അനിയൻ.
കല്യാണം കഴിഞ്ഞിട്ടില്ല.
ഏ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ പഠിക്ക
അത് ശരിയാ. പിന്നെ നന്നായിട്ട് കുക്ക് ചെയ്യോ?
കുക്ക് ചെയ്യാൻ കൊഴപ്പൊന്നൂല്ല. ഞാനിപ്പം ഇവിടല്ല പഠിക്കണത് പൊറത്താ പഠിക്കണെ അപ്പൊ ആ ആ ഇന്നിപ്പോ ഈ ക്ലാസ്സില്ലല്ലോ. പിന്നെ ഇന്നലെ ലീവ് എടുത്തു. അങ്ങനെ നാലു ദിവസം കിട്ടൂലോ.
ഉം ഉം എവിടെ പഠി
ആ ഞാൻ തമിഴ്നാട്.
ആണോ അ ശരി കൊറെ ആയോ പഠിക്കാന്ന് തുടങ്ങിട്ട്
ആഹ് ഞാനിപ്പ മൂന്നാമത്തെ വർഷം
പഠിക്കണോ അതോ ജോലി ചെയ്യണോ
പഠിക്കയാ
പഠിക്കയണല്ലേ അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെത എടുത്തതാ പ്ലസ് ടു കഴിഞ്ഞിട്ട് അ ശരി പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഏത് ദിവസം എടുത്ത്
ഇത തന്നെ ഒക്യുപേഷണൽ തെറാപ്പി ബിഒടിിന്ന് പറയും ബാച്ചലർ ഓഫ് ഒക്കയുപേഷണൽ തെറാപ്പി
ആ അത് ശരി പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കോ
ഫുഡ് ഇപ്പ ഞങ്ങള അവിടെ ഞങ്ങ തന്നെ ഉണ്ടാക്കുന്നത്
അ ഹോസ്റ്റലില് വീട്ട എടുത്ത് നിക്കായിരിക്കുല്ലേ
ആഹ അല്ല ഹോസ്റ്റലായിരുന്നു ആദ്യം പിന്നെ ആറു മാസം അവിടെ നിന്ന് പിന്നെ അവിടുത്തെ ഫുഡൊന്നും വലിയ സുഖമില്ല രാവിലെ അത്തും രാത്രിക്കത്തിും പിന്നെയും കുഴപ്പില്ലായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു പക്ഷെ ഉച്ചക്കത്ത് പോര പിന്നെ ഞ ഞ ക്കെ ഒരു മൂന്ന ആൾക്കാര കൂടി ഉണ്ട് അങ്ങനെ നിന്നിട്ട് ഹ് കുക്ക് ചെയ്യ ഞങ്ങൾ ഒറ്റക്ക തന്നെ ഫുഡ് ഞങ്ങൾ തന്നെ
നല്ല രസണ ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങനെ ഒരുമച്ച് നിക്കാനൊക്കെ
ഉം ചില സമയത്ത് രസം ഉണ്ടാവില്ല അത് പിന്നെ നമ്മൾ പുറത്താണല്ലോ അ കാരണം അയിന്റെ ഒരിത്ന്താണ് അവിടെ പിന്നെ വല്യ അങ്ങനെ കാണാ മാത്രുള്ള സ്ഥലംൊന്നല്ല അതാരണം പിന്നെ പൊറത്ത് അങ്ങനെ ഇറങ്ങാന്
ആണോ ആഹ ശരി അപ്പൊ പുൊറത്തൊന്നും പോവില്ല
പോക്ക്ന്ന് വച്ച കിഞ്ഞാൽ എന്തേലും കഴിക്കാനൊക്ക ആയിട്ട് അല്ലെങ്ക ചായ കുടിക്കാനായിട്ട് അങ്ങനൊക്കെ ഇറങ്ങും വൈകുന്നേരം പിന്നെ അവിടെ പിന്നെ കൊറെേ മലകളള്ളൂ ചെറിയ മല പറഞ്ഞ അങ്ങനെ വെലുപ്പള്ളല്ലേ ചെറിയ കുന്നൊക്കെ പോലെ ചെറിയ ചെറിയ കുന്നുകളള്ളോ അല്ലാണ്ട് പിന്നെ ഒരു മാള് പോലും ഇല്ല ഒരു
ഒരും പോവാനൊന്നും പറ്റൂലല്ലോ അല്ലെ അറിയാത്ത സ്ഥല ആയോണ്ട് ദൂരം പോവാനൊന്നും പറ്റൂലല്ലോല്ലേ
ദൂര ഇപ്പൊ ഞങ്ങ അവിടുന്ന് കോയമ്പത്തൂർ പോവും അല്ലാതെ എന്താ പറയാ ഇപ്പൊ ഞങ്ങ അവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ പോയി കഴഞ്ഞാലാണ് ഒരു മോൾ ഉള്ളത് അവിടെന്നെ ഒരു മനുഷിക്കുന്ന ഇില്ല അങ്ങനത്തെരു മളാ പിന്നെ ഒന്നുംല്ല അവിടെ ഈ ചെറിയ ചെറിയ കുന്നുകൾുണ്ട് ഫു കുന്നത്തൊക്കെ ഒരു അമ്പലം ഉണ്ടാവും അങ്ങനെ ഇടക്ക അങ്ങനത്തെ ഒരുര കൊന്ന് കേയറാൻ പോകും
എത്ര എത്ര വർഷം പഠിക്കണം ജോലി ആവാാന്
ഉ നാലര വർഷം പഠിക്കണം നാല വർഷം കോഴ്സും പിന്നെ അല്ലല്ല ഇനി ഇനി ഒന്നര വർഷംള്ളൂ ഒരു വർഷം പിന്നെ ആറുമാസം ഇന്റേൺഷിപ്പും
അ ശെരി എത്ര ക്യാഷ് ഒക്കെ എത്രിക്കാന്
ക്യാഷൊക്കെ ആത്യാവശ്യം ആവും
ആണോ ജോലി കിട്ടായിക്കുവല്ലേ
ഇപ്പം ഞാന് ഇന്റെ സീനിയേഴ്സ്ക്കെ ഇറങ്ങിയവരുണ്ടല്ലോ ഓരൊക്കെ കൊഴപ്പില്ലാണ്ട് ഇറങ്ങിയക്ക് ഇറങ്ങിയക്ക് ആ ഇറങ്ങിയക്ക് വേഗം വേഗം എല്ലാരും ജോലിക്ക് കേറിരിക്കുന്ന ആരും ജോലി ഇല്ലാതെ നിക്കുന്നത് കണ്ടിട്ടില്ല ഒന്നെങ്കി എല്ലാരും വേഗടു ഇതിന് മുകളള ബി ഒട്ടിക്ക് മുകളിൽ എമ്മഒ ട്ടി അപ്പൊ ഒന്നെങ്കി വേഗം എല്ലാവരും എംഒ ട്ടി ക്ക് ചേരും അല്ലെങ്കി ഇറങ്ങിഴക്കന്നെ എല്ലാരും ജോലിക്ക് കയറിരിക്കണം ആരും വെറുതെ ഇരിക്ക അങ്ങനെയ ഒന്നും കണ്ടിട്ടില്ല അതൊ സമാധാനത്തില് ഇങ്ങനെ പോണു പിന്നെ യിപ്പ ഞമ്മളറങ്ങുമ്പ ഇതുവരെെയുള്ള സീനിയേഴസ് അങ്ങനെയ ആയിരുന്ന് ഇനിയിപ്പോഞഞാനെത്തുമ്പോ എങ്ങനെയാന്നും അറിയില്ല
ആഹ് ശരി ആഹ് മഴൊക്കെ ഉണ്ടേ നാട്ടില്
ഏ
മഴൊക്കെ ഉണ്ടോ നാട്ടില്
മഴ ഇന്ന് ഇപ്പ രാവിലെ പെയ്തിരുന്ന് പിന്നെ മറി ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു
അ ശെരി പിന്നെ ഇവിടെ ഫുുള്ളും മഴ തന്നൊയിരുന്നു നല്ല മഴായിരുന്നു ഇവിടക്ക് ഇപ്പോഴും നല്ല മഴക്കാറണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെ നല്ല വെയിലായിരുന്നു
അതെ അതെ ഇവിടെയും രണ്ട് മൂ ഇവിടെ രണ്ട് മൂന്ന് ദിവസാ പറഞ്ഞ പോലെ വെയ്ൽ തന്നെ ആരുന്നു പിന്നെ ഏർ ഇന്നിപ്പോ രാവിലെ നല്ല മഴ പെയ്തു അതിന് ശേഷം പിന്നെ മഴക്കാറും ചെറിയ ചാറലും പിന്നെ പെയ്തിട്ടില്ല
യാത്രൊക്കെ ഇഷ്ടാണോ
ഞാൻ ചോദിക്കാൻ വഴിയായിരുന്നു അത് അടുത്തത് യാത്ര ഇഷ്ടാണ് പിന്നെ അങ്ങനെ പക്ഷെ കൊറെ സ്ഥലങ്ങളേക്കൊന്നും പോയിട്ടില്ല നിങ്ങൾക്കോ
ആ ഞങ്ങൾക്ക് ഇഷ്ടണ് ഞങ്ങൾ പോവാാറുണ്ട് ഇപ്പൊ മഴയൊക്കെയിലെ. വയനാട് ഊട്ടി, മൈസൂർ, അങ്ങനെ പോയിട്ണ്ട് പോവാനൊക്കെ ഇഷ്ടാണ് പോവാനൊക്കെ
ഞാന് വയനാട്, ഊട്ടി, കൊടക്കനാല് അത്രന്നെ
അപ്പൊ നോക്കുന്ന ഒന്നുംല്ലേല്ലേ
ഏയ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പഠിപ്പ് ജോലി കഴിഞ്ഞിട്ട് ഒരു വർഷ ത്തോളൊക്കെ ജോലി ചെയ്തിട്ട്
എത്ര ഏജിണ്ടപ്പൊ
അത് ആ ജോലി ള്ള ആള് തന്നെ വേണം അങ്ങനെയൊക്കെ ഉണ്ടോ
അങ്ങനൊക്കെ ഇണ്ട് ജോലിയൊക്കെ വേണം ജോലി ആായിട്ട് കൊറച്ച് ഇതായിട്ടുള്ളവര് ഞാനിക്കും ജോലി ഉണ്ടാവൂലേ അപ്പൊ ഉം
ആ ആ ആ അപ്പൊ രണ്ടാളും ജോലിക്ക് പോകാലോ അല്ലേ
ആഹ് ആഹ് അതെ ഇപ്പൊക്കെ അങ്ങനെല്ലേ പറ്റുള്ളൂ
ആ അതെ അത് ശരിയാണ് വീട്ടില് ഒരു മോള് മാത്രേ ഉള്ളൂ ങ്ങള്
ഇക്ക് താഴെ ഒരനിയനും ഒരനിയത്തി
മൂത്ത മോളായിരിക്കുംല്ലേ
അങ്ങനെ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞത് അല്ലേ
കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികള് ഉണ്ട് മോന് രണ്ടാം ക്ലാസ് പഠിക്കു
രണ്ട് വയസ്സ ആ
ഉം
അപ്പൊ ആഹ ആഹ നിങ്ങൾ എന്തോലും ജോലി ചെയ്യുണണ്ടോ
ഇല്ല ജോലിയൊന്നും ചെയ്യുന്നില്ല ഹൗസ് വൈഫ് ആയിട്ട് അങ്ങനെ പോണേ ജോലിക്കൊക്കെ പോണം പക്ഷെ കുട്ടി ഒന്ന് വലുതാാവട്ടെ എന്നിട്ടൊക്കെ പോണം എന്നൊക്കെ ഡ്രൈവി ആ ചെറുത ആ.
എന്താ പറഞ്ഞ ഏയ് ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചേരണ്ട സമയയപ്പം- ഏർ എ വെച്ച കഴിഞ്ഞ കഴിഞ്ഞാല് പതിനെട്ട ആ് പതിനെട്ട് ആ ആവാനാകുമ്പത്ത- അതിനിട്ട് ആയി ഉണ്ടായിരുന്നില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആയത് അപ്പക്കൾക്കും ഈ കോഴ്സിന് ചേരാൻ വേണ്ടി പിന്നെ അങ്ങോട്ട് പോയപ്പം- ആഏ സമയം കിട്ടിയില്ല അതിറെ ഇടയില് ഗ്യാപ്പ് കിട്ടിയില്ല
ആഹ പഠിക്കാനല്ലേ താല്പര്യ പഠിക്കാന താല്പര്യുണ്ടോ ട്രെയിനിങ് പഠിക്കാന്?
ആഹ് താല്പര്യംൊക്കെ ഇണ്ട് പേടിയൊക്കെ ഇണ്ട് ട്ടാ വണ്ടി എടുത്ത് ഓടിക്കാനും വണ്ടിയില് അതൊക്കെ പേടിയാണ്. പക്ഷെ എന്നാലും ലൈസൻസ് എടുത്ത വെക്കണംന്നുണ്ട് ഏ
സ്കൂട്ടിണ്ടോ വീട്ടില്?
വീട്ടില ഒരു എലക്ട്രിക്കിന്റെ സ്കൂട്ടി ഉണ്ട്.
ആ അപ്പൊ വീട്ടിലുണ്ടായ സുഖമാണല്ലോ പഠിക്കാന്
ആഹ് ഞാനിങ്ങനെ മെല്ലനും ഒഴിക്കിയൊക്കെ ചെയ്യും പക്ഷെ ഒറ്റക്കടുത്തിട്ട് പോവാനുള്ള ധൈര്യൊന്നുമ ഇല്ല ഫസ്റ്റ് ഞാ എനിക്ക് ഓ ഫസ്റ്റ് ഞാൻ ഓടി - ടിക്കാൻ വേണ്ടി പഠിച്ച സമയത്തെ ബണ്ടിന്റെ അവിടു ഈ പാടത്ത്- ബണ്ടക്കല്ലേ പാടത്തിന്റെ നടുക്കിൽ കൂടിയാണ് പഠിച്ചുേരുന്നത് പിന്നെപാടത്തെ ആ റൂട്ടിൽ അങ്ങനെ ആൾ രോന്നും വരില്ല അവിടെ പഠിച്ചിരുന്നു അപ്പൊ ആ സമയത്ത്- പറയുമ്പോ മഴക്കാലമായിയിരുന്നു അപ്പൊ വെള്ളം കേയറിയിണ്ടായിരുന്നു പാടത്ത് അവിടന്ന ഞാൻ പഠിച്ചത് പട ബാക്കിൽിരുന്നിട്ട് എന്നിട്ട് ഞാൻ ഓ രണ്ട് റൗണ്ട് അങ്ങോട്ട് ഇങ്ങട്ട് ഓടിച്ച് പാട ബാക്കിലിന്നിട്ട് പിന്നെന്ന ഒറ്റക്ക് വിട്ട് അപ്പൊക്ക നല്ല ധൈര്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. മ ഞാാന് ഇങ്ങനെ ഓടിച്ച് അവിടന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങട്ട് വരില്ലേ അപ്പൊ തിരിക്കാനുള്ള ആക്സൈിന ഒ കൂട്ടൂല കൊറച്ച പോ കൂട്ടൂല നല്ല കൂടി എന്നിട്ട് അവിടെരു മരത്തുമ നിന്നിട്ടിങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ നിന്ന് അതിനേഷം പിന്നരു ഏയ് പ തയ്യമ്മ എന്ത ചെറിയൊരു സ്ക്രാച്ച് പാലി മല അങ്ങനട്ട് ചെറിയൊരു തൈ അയിന്
അതിനന് ശേഷം പേടിയ യില്ലേ ഓടി
ആഹ ആഹ പോയി. അല്ലലൊക്ക് വണ്ടി ഇരിക്കുമ്പോ പേടിയാണേ സ്പീഡൊക്കെ
ആഹ! ആ ആ പിന്നെ ഇപ്പൊ- കിട്ടിയാല് ഓടിക്കാ അല്ലേ ഡ്രൈവിംഗ പഠിക്കണ നല്ലത ലൈസൻസ് ഒക്കെ എടുത്ത വച്ചാൽ അന്നേരം ലൈസൻസ് പോവാണ്ടല്ലോ.
ആ അതന്നെ അതാരണം തന്നെ ഇപ്പൊ ലൈസൻസ്- എടുക്കാ എടുക്കണം അത്ടുത്തക്കണം എന്തായാലും.
ആ അപ്പൊ അന്നേരം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലൈസൻസിന് മണ്ടന്നൊക്കണ്ടല്ലോ.
ആഹ് അതന്നെജ അതന്നെ പക്ഷെ ഇതിന്റെ ഇടക്ക് ഇപ്പോ ഗ്യാപ്പില്ലേനി ഞാൻ അങ്ങോട്ട് പോവ്ല്ലേ ഇനിയിപ്പ അവിടന്ന്ങ്ങാനൻ എടുക്കാൻ നോക്കണം.
അപ്പൊ കൂടുതൽ ലീവ് ഒന്നും ഉണ്ടാവൂലല്ലേ.
കൂടുതൽ ഒരു മാസത്തിന്റെ ഒരു ലീവ് ഉണ്ട് പക്ഷെ ആ ഒരു മാസം എന്ന് പറയണ തന്നെ ഒരു ഇരുപത് ദിവസക്കെ- കിട്ടുള്ളൂ. ഇരുപതോ പതിനഞ്ചോ അങ്ങനെയൊക്കെ കിട്ടുള്ളു അതെന്നെ അടു പ്പിച്ചിട്ടേ മെയിൽ ഞങ്ങക്ക് കിട്ടും ഇരുപത് പതിനഞ്ചു ദിവസൊക്കെ കഴിഞ്ഞിട്ടാണ് രണ്ടാഴ്ചത്തോളൊക്കെ ആയിട്ട അത്രന്നേ കിട്ടുള്ളൂ
ആണോ ഇഷ്ടാണ് പക്ഷെ കൊറച്ചൊക്കെ അറിയാം ഹസ്ബന്റന് ഇഷ്ടമല്ലാത്തൊണ്ട് വലിയ ഇമ്പല്ല നിന്റെ വീട്ടിൽന്നൊക്കെ ഞാൻ പ ഏ ഇഷ്ടാണ് പക്ഷ ഇട്ടില്ല ലൈസൻസ് കൊടുത്തിട്ട് ഒന്ന് കല്യാണത്തിന്റെ മുന്നേ പഠിച്ചതാണ് ആ അപ്പൊ മറന്ന് പോയി പിന്നെ ഹസ്ബന്ഡറിന് ഇഷ്ടമല്ലാത്തണ്ട് പിന്നെ എമ ണ്ട് പോയിട്ടില്ല അതട്ട്ണ്ട അതെ അതെ അതെ എന്നാ ശരിയാ ഞാ വിളിക്കാട്ടോ മോ
കട്ടായിക്കാട്ടെ ശരി
മം
അയ്യോ ഞാനല്ല കട്ട ചെയ്യേണ്ടത്